കേക്കാവോ?
ആഹ് നല്ലോണം കേക്കാലോ
ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കിട്ട് പറ്റുന്നില്ലാന്നേ.
അതെന്തെങ്കിലും നെറ്റ് വർക്കിന്റെ കംപ്ലയിന്റ് ആയിരിക്കാനേ സാധ്യതയുള്ളൂ.
ആർക്കറിയാം എനിക്ക്‌ എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാ.
അത് നല്ല ഫോൺ നോക്കി മേടിക്കണം
അതെനിക്കിഷ്ടപ്പെട്ടു.
ഉം ഫോണിന്റെ ഒന്നും അല്ല ചില സമയത്ത് ചിലർക്ക് കിട്ടത്തില്ല അതാ.
ആഹ് എന്നാ എടുക്കുവായിരുന്നു.
ഇവിടെ ഈ സമയം ഒക്കെ ആകുമ്പം ഞങ്ങള് ഏഹ് പിള്ളേർക്കുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാ. ചെയ്തൊണ്ടിരിക്കുവാ. അതൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഉം.
ആഹ് ഇളയവള് സ്കൂളിപ്പോവാൻ വഴക്കുണ്ടോ അതോ.
ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ. എൽ കെ ജി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവമായി മാറിയില്ലേ. സ്കൂളി ടി വി വരെ ആയി. പിന്നെ പിള്ളേർക്ക്‌ പോകുന്നേനിപ്പം എന്നാ ആഹ് എന്തേ കുഞ് എന്നാ എടുക്കുന്നു.
കുഞ്ഞ് തേ അമ്മയുടെ കയ്യിലിരിക്കുന്നു ഞാൻ അന്നേരം. ഇവിടെ ഇരുന്ന് ഓരോന്ന് എഴുതൊക്കെ ചെയ്യുവായിരുന്നേ. അന്നേരം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു
ആഹ് പിള്ളേര് ഇച്ചിരി ആയി കഴിഞ്ഞാ ഒന്നും നടക്കത്തില്ല.
അതെ അതെ അതെ ആഹ് അയ്യോ. മഴ ആഹ് ഇപ്പ ഇച്ചിരി തുറന്നിക്ക രാവിലെയൊക്കെ നല്ല മഴയും കാറ്റും.
ഇവിടെ അങ്ങനെന്നെ കാറ്റ് ഉള്ളതോണ്ട് തുണി ഉണങ്ങാനൊന്നും പറ്റത്തില്ല തുണിയെല്ലാം താഴെ പോവാ
ആഹ് ഞങ്ങളാണെങ്കി വാഷിംഗ് മെഷീനിലിട്ട് ഒണക്കുവേ കുഞ്ഞിന്റെ തുണി. ഇഷ്ടം പോലുണ്ട് അന്നേരം വാഷിംഗ് മെഷീനില് ഇട്ട് ഒണക്കിയിട്ട് ഇവിടെ ഒരു തൊഴുത്തുണ്ട് പ ശൂന്റെ അന്നേരം പശുവിനെക്കെ കൊടുത്തു. അവിടെ നേരത്തിപ്പിടിച്ച് അയ കെട്ടി തുണി വിരിച്ചിട്ടേക്കുവാ
ഇവിടെ ഞങ്ങള് മഴക്കാലൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനുള്ള പരിപാടികളൊക്കെ നേരത്തേ ചെയ്തു വെച്ചു. മിഷീനകത്തിട്ട് ഉണക്കുക. എല്ലാം കൂടെ കൊണ്ടിടുക. കാറ്റടിക്കുക ഉണങ്ങുക.
ആഹ് പക്ഷെ ഇതുണ്ടല്ലോ വെയിലത്ത് കിടന്ന് ഉണങ്ങുന്ന ഒരു ഇത് കിട്ടത്തില്ലേ ഒരു ചൂടടിക്കാത്ത കൊണ്ട് ഒരു തണുപ്പുണ്ടാവും തുണിക്ക്.
ആഹ് എത്ര ഉണങ്ങിയാലും ആ തണുപ്പ് അങ്ങനെയും നിൽക്കും അത് മാറണോങ്കിൽ ഇനി രണ്ടു മാസം കഴിയണം.
അതെ അതെ അതുകൊണ്ട് ഈ നല്ല തുണിയൊക്കെ നമുക്ക് അലമാരി വെക്കാൻ ഒരു ഇതില്ല. കാര്യം തണുപ്പല്ലേ
ആഹ് ഞാനിവിടെ വേറൊരു റൂം തന്നെ അതിന് വേണ്ടി സജ്ജീകരിച്ചു കഴിഞ്ഞു. ഈ പൊറത്ത്. ന്ന്ന് ഉണങ്ങുന്ന തുണിയെല്ലാം കൊണ്ട് മടക്കി മടക്കി നൂർത്ത് നൂർത്ത് റൂമിൽ അങ്‌ ഇടും. നൂർത്തിടും അലമാരിക്കകത്തെ വെച്ചാൽ ചിലപ്പോം പൂപ്പൽ പിടിക്കും.
അതെ അതെ അതെ.
ആ അതുകൊണ്ട് അത് നൂർത്ത് നൂർത്തിടുന്നു ആവശ്യമുള്ളത് ഇത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിടുന്നു.
ആഹ്
ആ അലമാരിക്കകത്തിരിക്കുന്ന പൂപ്പല് പിടിക്കാതെ ഇവിടെ ഇരിക്കോല്ലോ.
അതെ. അല്ലെങ്കിൽ തന്നെ ഇണ്ടല്ലോ ഇത് ഒരു ഞങ്ങൾക്ക്ന്ന് പറഞ്ഞ ഈ മൂന്ന് പാളിയുള്ള സൈസ് ഒരു അലമാരിയാണേ. അതില് ഉം എങ്ങനെ വന്നാലും തുണിക്ക് ഒരുമാതിരി പൂത്ത മണവാ.
അത് മൾട്ടിവുഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്.
ആഹ് എന്തോ.
സ്റ്റീലിന്റെ അലമാരെ എപ്പഴും നല്ലത് ഈ പന്ന അലമാരിക്കകത്ത് പൂപ്പൽ കയറും.
അതെ അതെ അതെ അതാണെങ്കി ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്. തുണിയൊന്നും കേടാവത്തൂല്ല.
പൂപ്പലും കയറും പാറ്റയും കയറും.
ആഹ് അതെ അതെ കയറും കേയറും. അല്ലാഹ്
കെടയ്ക്ക് ഓടിയില്ല തൊറക്ക്ന്ന് അടക്കുന്നെ കാണാം പക്ഷ മറ്റേ അലമാരിയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു കൊഴപ്പവും ഇല്ല.
ആ അതെ അതെ ഇത് പറഞ്ഞോണ്ട് നോക്കുമ്പം വരെ എന്റെ അലമാരി പകുതി തുറന്നിരിക്കുവാ.
ആഹ് ഒരിച്ചിരി നമ്മൾ ഉപയോഗിച്ച് കൊറെ കാലം കഴിയുമ്പത്തേക്കിനി ഉണ്ടല്ലോ. ചെറിയൊരു ഇവിടൊ ഒക്കെ അവിടിം ഇവിടം കാണാനില്ലേ.
അതെ അതെ ഉണ്ട് ഉണ്ട് ഉം. എന്നാ വൈകീട്ട് സ്പെഷ്യൽ.
സ്പെഷ്യലൊന്നും ഇല്ല ഇച്ചിരി ചക്ക കിട്ടി. ആ ചക്ക വേവിച്ച് വെച്ച് ച്ചിട്ടുണ്ട് ചിക്കൻ വരുമ്പോ കൊണ്ടെരും.
ആഹ് ആഹ്
വന്നിട്ട് വാണം ഒര് കറിം കൂടെ വെക്കാൻ.
ആഹ് ചിക്കന്റെ കാര്യം പറഞ്ഞപ്പഴാ. ഞാൻ ഇപ്പം രണ്ടൂസായിട്ട് വിളിക്കണോന്നോറ്ക്കുന്നു ഒരു ഷവായ് ചിക്കന്റെ റെസിപ്പി ചോയിക്കാനാ വിളിക്കണോന്നോർത്തത്.
ഷവായി ചിക്കൻ കഴിഞ്ഞ രണ്ടു പ്രാശ്യം ഞങ്ങളുണ്ടാക്കി ഫ്ലോപ്പായി പോയി. പണ്ടൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇപ്പൊ വ അയന്നെച്ചാല് ചിക്കനങ്ങോട്ട് ശരിക്ക് ക്ക് വേക്ന്നില്ല കു പല കുക്കറിനും പല
ആഹ് അതെ അതെ അതെ
പുതിയ കുക്കർ വന്ന് പരീക്ഷിച്ച് കഴിഞ്ഞപ്പയത്തേക്കിന് ഈ ചിക്കൻ നമ്മള് നാലായിട്ട് നെടുകെ പൊളന്നിട്ടല്ലേ ഈ ഷവായ്ക്ക് വേണ്ടി ഇടുക്കുന്നേ.
ആഹ് ആഹ്
ആഹ് ആ ഷവായിക്ക് വേണ്ടി എടുക്കുന്ന ചിക്കൻ നല്ലോണം വെന്തില്ലെങ്കി ഇപ്പൊ കണ്ടോ ശിഖല്ലാക്ക വന്നെന്ന് കേട്ടില്ലേ?
ആഹ് ആഹ് കേക്ക്ന്നുണ്ട്
ആഹ് അതുപോലെ സാൽമണലൊക്കെ വരും.
ഓഹ് നോ
വേറെൻ പക്ഷേ ഏറ്റവും ചിക്കൻ വിഭവങ്ങൾ ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നത് ഷവായിയാ.
ആഹ് ആഹ് ആഹ് അന്നൊരു പ്രാശ്യം ഞാന് അവ്ടെ വന്ന് കഴിച്ച് എനിക്കങ് ഇഷ്ടമായാര്ന്നേ അത് കഴിഞ്ഞത് ചോയി യിക്കണോന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇതുവരെ അങ്ങോട്ട് നടന്നില്ല.
അതെളുപ്പവാ എന്നെങ്കിലു ചി ക്കൻ കൊണ്ടരുമ്പോ നമ്മൾ ചെറിയൊര് രീതിക്കാണെങ്കിലും ആദ്യം വല്ലുതായിട്ട് ട്രൈ ചെയ്യാതെ ചെറുതായിട്ട് ട്രൈ ചെയ്ത് സ ക്സാവോ നോക്കണം.
ആഹ് ആഹ് ആഹ്
എന്നിട്ടങ്ങോട്ട് വെല്ലുവാക്കി ചെയ്താ മതി.
ആഹ്
സിമ്പിൾ
കുഞ്ഞുങ്ങടെ അനക്കൊന്നും കേക്കുന്നില്ലല്ലോ എന്ത്യേ രണ്ടു പേരും?
രണ്ട് പേരും കൂടെ പഠിത്തം കഴിഞ്ഞിട്ട് പടം വരയ്ക്കാൻ പോയേക്കുവാ. അതാ ഒച്ച കേക്കാത്തെ. ആഹ് അവ്ടെ റോബോട്ടിനെ വരയ്ക്കുവാ. മുത്തവൻ ഇച്ചിരി വലുതായതോണ്ട് എളയവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും.
അഹഹഹ
അതുകൊണ്ട് ആ മണ്ടൻ പറഞ്തൊക്കെ വിശ്വസിച്ച്കേട്ടോണ്ടിരിപ്പുണ്ടവ്ടെ. ഉം ഉം അത്താഴൊക്കെ കഴിഞ്ഞേ ആയോ?
ഇല്ലല്ലില്ലാ ഇവടെ ഹസ്ബൻ്റ് വന്നില്ലേ. അന്നേരം അ ത് ആഹ് വരാറാകുന്നു എട്ടര ഒമ്പത് ആ ഒരു സമയാകും.
ഇവടി അത് തെന്നാ.
ആഹ് അതുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ടേ ഒള്ളൂ കഴിക്കലൊക്കെ.
ആഹ് ഇപ്പഴൊക്കെ ഇതൊക്കെ നടക്കുള്ളൂ. കൊച്ച് സ്കൂള് പോആനൊക്കെ തൊടങ്ങി കഴിഞാ ഈ സമയൊക്കെ നമുക്ക് ഭയങ്കര തെരക്കായിരിക്കും.
ആഹ് നമ്മള് ശരിക്കും പറഞ് കഴിഞ്ഞാ നമ്മടെ കല്യാണം കഴിയുമ്പം തൊട്ട് നമ്മള് വേറൊരുതെരക്ക. കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞാ പിന്നെ നെലത്ത് നിക്കാൻ നേരണ്ടാവില്ല.
അതെ ഞാനൊക്കെണ്ടല്ലോ
ഉം ആഹ്
ഈ ഉരുളി മാത്രവാ
അഹാ ഹാ ഹാ
ഉം
ഉം എടക്ക് റെയിഞ്ച് കട്ടായിപ്പോയ പോലെ എനിക്ക് വാക്ക് മിസ്സായി
അതെനിക്കെ എന്തോ കോള് വന്നതായിരുന്നു ഉം ഉം
ആഹ് വേറെന്നാ പിന്നെ വീട്ടിലോട്ടൊക്കെ പോവാറുണ്ടോ
സ്കൂളിന്ന് ഇറങ്ങാൻ പറ്റിയിട്ട് വേണ്ടെ ന നമ്മക്ക് അവധി എന്നൊക്കെ പറയുന്നേ എപ്പഴാ ആഹ് ശനിയാഴ്ചയും ഞായറാഴ്ചയും കിട്ടിയ ഒന്നിനും തികയത്തില്ല
ആഹാ ആഹാ
പിന്നെ ഏപ്രിൽ മെയിലാണെങ്കിൽ വീട്ടിലൊകെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു സ്വന്തമായിട്ട് വീടൊക്കെ ക്കെ ആയിക്കഴിഞ്ഞ അങ്ങനെ വെക്കേഷന് പോക്ക് ഒന്നും നടക്കുകയല്ലന്നെ
ആഹ് അതും നേരാ
ആ സമയം കൂടെ വീട്ടിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും
ആഹ്
പിന്നെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുവല്ലോ
ആഹ് അതുകൊണ്ട് പിന്നെ സാരമില്ല
പിന്നെന്തിനാ നമ്മള് പോകുനെന്ന് ഓർക്കും
ആഹ്
ഇതാ ഈ പെൺപിള്ളേറെ കുഴപ്പം
എത്ര പെട്ടെന്നല്ലേ നമ്മളൊക്കെ വലുതായി ഉത്തരവാദിത്തങ്ങളിലൊക്കെ എത്തി
അതെ ഇപ്പൊ ഈ പിള്ളേരെ കാണുമ്പോ ഞാൻഓർക്കും നമ്മള് ആ പ്രായത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നുന്ന്
പിന്നല്ലേ വെള്ളിയാഴ്ച ആവുമ്പോ ഒന്നും ചോദിക്കയില്ല പറയയില്ല എല്ലാരോടും ഒരു വീട്ടിലും ഒത്തു കൂടുന്നു അടിച്ചു പൊളിക്കുന്നു അതെ
ഇപ്പൊ എല്ലാരും ഫോണിൽ കൂടെ കുറെേ മെസ്സേജും കുറെേ ടെക്സ്റ്റും കുറെ വീഡിയോ കോളും അ അത്രേ ഒള്ളൂ അല്ലാതെ ഒന്നുമില്ല
അതുവരെ ചുരുക്കവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒള്ളൂ അതും
അതെ നമ്മുടെക്കെ കാലായിരുന്നു എപ്പഴും നല്ലത് നമ്മള് പഴമേ എല്ലാം ആസ്വദിക്കുകയും ചെയ്തു ഇന്ന് എല്ലാം നമുക്ക് അറി
അറിയുകയും ചെയ്യാം അതെ അതെ നമ്മളിതിന്റെ എടേക്കൂടെ കടന്നു വന്ന ആൾക്കാരാ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി
ഈ പ്പാ നമ്മുടെ അപ്പനും അമ്മയ്ക്കും അങ്ങനെയല്ല ഇപ്പഴും അവര് പഴയതിന്റെ ആ ഒരുരിതിലാ കെടക്ക്ന്നേ നമ്മക്ക് പുതിയ അവർക്ക് ഈ പുതിയ പുതിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ
അവർക്ക് അറിയത്തൂല്ല അത അറിയാനും അവർക്ക് താല്പര്യമില്ല ആഹ്
അയ്യോ നിങ്ങളെ ആലോചന
അത് നേരാ പക്ഷെ ഒരു വ്യത്യാസവുണ്ട് പണ്ട് നമ്മള് ഫോൺ നോക്കിയിരിക്കുമ്പോ അവര് പറയും ഏത് നേരവും ഈ ഫോണിന്റെകത്താണല്ലോ എന്ന് പറയേ പക്ഷെ ഇപ്പൊ അവർക്ക് സ്മാർട്ട് ഫോണിന്റെ കൈ വന്ന് കഴിയുമ്പോ ഇപ്പൊ നമ്മൾ തിരിച്ചു പറയും യുവാ ആഹ് ഏത് നേരവും ഫോണിൻ്റാത്താണല്ലോന്ന് അങ്ങനെ ചെറിയ ചെറിയ മാ റ്റങ്ങളുണ്ട് അതേ ഒള്ളൂ
അവരുടെ അത്യാവശ്യള്ള സാനങ്ങളൊക്കെ അവര് പഠിച്ചിച്ചിട്ടുണ്ട്
അതെ അതെ മെയിനായിട്ട് വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ മാത്രം പഠിച്ചു വേറെ ഒന്നും ഇല്ല
അതെ വേ അത് വേറൊന്നും വേണ്ടല്ലോ
അതെ ആഹ് എല്ലാരും മാറട്ടെ
അതെ നമ്മളിപ്പം ശരിക്കും നമ്മുടെ അച്ഛന് മാങ്ങാ ആഹ് ഒന്ന് രണ്ടണ്ണം ഒക്കെയുണ്ട് പക്ഷെ ഒരുപാട് മാവൊന്നും ഈ പ്രാവശ്യം കായ്ച്ചിട്ടില്ലല്ലേ മഴ കൊറവായതിന്റെയാണ്
എ എന്താ അത് എനിക്ക് തോന്നുന്നു ഓരോ വർഷം എടവെട്ടാന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം നല്ല പോല മാങ്ങേണ്ടായിരുന്നു അപ്പ ഈ വർഷവില്ല ചെലപ്പടുത്ത വർഷണ്ടാവായിരിക്കും
ചെലടത്ത് മാത്രം നറയെ മാവ് നറച്ച് മാങ്ങുയുണ്ടേ പക്ഷെ ചെലടത്ത് ഒ ട്ടും മാങ്ങയില്ല
ആഹ്
നമ്മടെവിടെ മാങ്ങേയില്ലത്തവണ
ആണ്ല്ലേ ഉം കഴിഞ്ഞ വർ ഷം ഞാനീ സമയം പ്രഗ്നന്റായിട്ടിരിക്കുവായിരുന്നേ അന്നേരം മാങ്ങാപ്പഴം തിന്നാൻ ഭയങ്കര കൊതിയ പക്ഷെ എനിക്ക് ഷുഗറുണ്ടായിരുന്നു മാങ്ങാ ഷുഗറിന് ഒട്ടും പറ്റത്തില്ലായിരുന്നു
ഇല്ല
ന്നട്ടും കൊതിക്കി ഞാൻ വാങ്ങിച്ചു തിന്നുവായിരുന്നു ഇപ്പൊ എന്നാ പറഞ്ഞാലും കി ട്ടത്തില്ലല്ലോ കൊച്ചു പൊറത്ത് വന്നല്ലോ
ഹ ഹ പക്ഷെ ഇപ്പം ഇഷ്ടംപോലെ റംബൂട്ടാൻ എല്ലാട്ത്തും ഉണ്ട്
ആഹ് ആഹ് അഹ് അതെയതെ
സീസണല്ലേ ഇപ്പം
ആഹ് ഞങ്ങടെ വീട്ടിലെ റംമ്പൂട്ടാനിങ്ങനെ കാ പിടിച്ച് വരുന്നുണ്ട്
ആഹ് അന്ന് നട്ട് വെച്ചന്ന് പറഞ്ഞ് അല്ലേ
ആഹ് അത് തന്നെ അത് തന്നെ അത് വേറെ ഒരു വി വ്യത്യാസം എന്നാ അറിയോ അത് കൊലമറിഞ്ഞുണ്ടാകും പക്ഷെ അത് താങ്ങാനുള്ളൊരു കെല്പ്പതി ന്റെ കൊമ്പിനില്ല
അയ്യ അതെവിടേലൊക്കെ പിടിച്ച് കെട്ടി വെച്ചാലൊക്കെ നിൽക്കത്തില്ലേ
ആഹ് അതിപ്പ നല്ല പോലെ കമ്പൊക്കെ കുത്തി വെച്ചേക്വ പക്ഷെ എനിക്ക് തോന്നുന്നു കായുണ്ടായി അത് പാക ആവുമ്പഴ്ത്തേ മ്പോത്ത കമ്പൊടിഞ്ഞു പോവും ആ പരുവത്തിലാ നിക്ക്ന്നെ ഈ ബഡ്ഡാ വാങ്ങിച്ചെ ബഡ്ഡ് തയ്യാണേ വാങ്ങിച്ചതെ
ആ അതാകുമ്പോ ഒരുപാട് കാലം താമസല്ലാതെ നമ്മക്ക്
മ കായണ്ടാകും പക്ഷെ ഇതാണ് പ്രശ് നം കൊലമറിഞ്ഞുണ്ടാകുമ്പോ ഇതെല്ലാം കൂടി അടിപടലം ഒടിഞ് താഴെ കെടക്കും
അയ്യോടാ അതിനിപ്പൊ ഒന്നും ചെയ്യാമ്പറ്റത്തില്ല
ഹതേന്നെ നമ്മക്ക് കാര്യം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യക്കെ കഴിക്കാനുള്ളത് കിട്ടും അത് കഴിയുമ്പതെല്ലാം കൂടെ പോകുന്ന മട്ട അയ്ന്റെ പരിപാടി കണ്ടിട്ട്
അതൊന്നും പോരാത്തതിന് ഈ ഇപ്പൊ ഭയങ്കര ഈ
പിന്നെയും എന്തോ പറ്റി
ആഹ് ഇപ്പൊ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം എന്നാ കൊഴപ്പില്ല ഞാൻ പിന്നെ വിളിച്ചോളാന്നാ
ആഹ് എന്ന എനിക്കോന്നു നെറ്റ്വർക്കിന്റെ കൊഴപ്പായിരിക്കു ന്നാണെ
ഹാ എന്നാ കൊഴപ്പില്ലെന്നെ പിന്നെ വിളിക്കാം ആ ശെരിയെങ്കി ആഹ് ഓക്കേ ശെരി